ഉം കേക്കണില്ലേ?
ആണ്ട്
ഉ പിന്നെ അടുത്തൊക്കെ തോട് പുഴ ഒക്കെ ഉണ്ടോ
അടുത്ത ആ കൊറച്ച് പോണം ഒരു എന്താണ് തോടുണ്ട് ഏ പുഴ കാണന്നുണ്ടെങ്കി കൊറച്ച് രണ്ട് മൂന്ന് കിലോമീറ്റർ പോണം ഏ..
തോട്ട്ക്കൊക്കെങ്ങനെ കുളിക്കാനൊക്കെ പോവോ?
ഇല്ല ഇല്ല തോട്ടിലക്കെ കുളിച്ച കാലം മറന്നു.
ല്ലല്ലേ
അക്കെ ഞമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇണ്ടയിനി ഇവിടൊക്കെ കല്യാണം കഴിച്ച ന്നിട്ട് ഇവിടെന്ന് എന്താ കൊളണ്ട് ഓനെ ടുത്ത്ണ്ടയിന് ഞാനൊന്നും പോയി കുളിച്ചിട്ടില്ല.
കൊളത്ക്കൊന്നു അന്നൊക്കെ മൂത്തിച്യാളും ഒരൊക്കെങ്ങനെ. പോയിനി അന്നക്കെയ് ഇന്നക്ക എല്ലാരും കുളിമുറി ഈ കുളിറൂമില് ദാലടുതീട്ട് പിന്നെ കൊളത്തന്നൊക്കെ ഉള്ള തൊക്കെ വിട്ടു പിന്നെ കുളിക്കാൻ പോവാനും മടി അല്ലേ? എന്ത കുട്ടികക്ക് കുട്ടികൾ എട്‌ ടക്ക ഇങ്ങനെ തോട്ട്ക്കൊക്കെ പോവും.
ഞങ്ങൾ ഇവിടെ എടക്കൊന്ന് പോയി കുളിച്ചു വരും. ഇട്ട ഡ്രസ്സ്സനെ പോയിട്ട് നീന്തീട്ടൊക്കെ ങ്ങട് പോരും.
ഞങ്ങൾ ഇപ്പ അടുത്ത്പ്പൊ ഈ ചൂട് സമയത്ത് ന്റെ കുട്ടിയാള്. എന്താണ് മൂന്നാളും പിന്നെ നാത്തൂന്റെ അവിടെ പോയാല് നിങ്ങൾ പറഞ്ഞ പൊയണ്ട്. അപ്പൊ ഒരൊക്കെപാടെ ഇബ്ട്‌ന്ന് എന്താണ് മൂത്തഛ ചില കുട്ടികളൊക്കെപാടെ ഇവിടെ നാട് പോയ്‌ക്കാണ്ട് പൊയീല് ചാടാനേ.
ആഹ് ആഹ്
ചെറു ഒരട്ടം കൊയ്പ്പില്ല ചെറുതിന് ചെറുതിനെ പറഞ്ഞയക്കാൻ ൻക്ക് പേടി ബല് ചാടും ഇതാവും ചെയ്താ കാണൂല വേദീട്ട് പിന്നെ ബലും പോണണ്ട ഓൻ നിക്കൂല. ഒനും പോണം. ആ അങ്ങനെ ഓര് പോവും കുട്ടിയെളൊക്കെ പോവും അല്ലെ? ഞങ്ങള് മ്മള് ചെറി ഞങ്ങള ചെറിയ പ്രായത്തൊക്കെ ഞങ്ങ നല്ലോണം
ഓ ഞാനൊക്കെ നല്ല നല്ലോണം പോയിക്ണു.
അന നല്ലോണം ണം പോയിക്കണ് വലിയകുളം ചതുരത്തി ളതൽ നീന്തും.
ഇനി വൈകുന്നേരം സ്കൂള് വിട്ട് വന്നാല് എല്ലാരും കൂടി ഒത്തിട്ട് വരവാണ് കുളത്തി
ആ പിന്നെ അതില ചാടി കുളിച്ചലും ആകെ കല കൂട്ടോ വെള്ളമൊക്കെ വ അടുത്ത് പെണ്ണുങ്ങൾ ജീ
ഓ അങ്ങനെല്ലാണ്ട് ഓര് ഈ പണി മാറ്റിയിട്ട വന്നവരൊക്കെ കുളിക്കാൻ വേണ്ടി വരുന്ന സമയ ആവും. ഞമ്മള് ചാടിട്ട് ഓലന്ന് ചീത്തൊക്കെ കേട്ടിട്ടുണ്ടാവ
ഞൻ തോട്ടിൽ കൂടെ പോയി മീൻ പിടിച്ചാ എ
ആഹ് എല്ലാ വരുപടിം ചെയ്യുതു പക്ഷെ ഇപ്പ ഒന്നൂല്ല.
അ ഈ മക്കളേ പറഞ്ഞേക്കാനും പേടിയാണ്.
ആഹ് പിന്നെ അറിഞ്ഞാ മക്കള് പൊറത്തിറങ്ങൂല ഈ മൊബൈലും കാര്യങ്ങളും അങ്ങനെ ഇരുന്ന് സമയം കഴിക്കല്ലോ ചെല കുട്ടികളും ആഹ് കളിക്കാനും കൂടിയും പോവല അങ്ങനെ ഉള്ളിൽ മൊബൈ
ഞാന് പിന്നെ അങ്ങനെ കൊടുക്കലില്ല മൊബൈല്.
ഞാനും കൊടുക്കൂല.
ഞാൻ വന്ന് വന്ന് കഴിഞ്ഞ ഓന് മോന് വന്ന കഴിഞ്ഞാല് എന്താ മോന് നാല് മണി നാലരൊക്കെ ആവുമ്പോത്ത വരും കേട്ടോ ഓന് നാലുമണിയാവുമ്പോ പിന്നെ ചായ കൊടുത്ത് പിന്നെ അങ്ങോട്ട ഇങ്ങോട്ട് എന്തെങ്കിലുക്കെ ഓൻക്ക് കടി ഉണ്ടാക്കി കൊടുത്ത്. ണ്ടാവും പിന്നെ അഞ്ചര വരെ ഒന് ടൂഷനാണ്. ഇവിടെ മൂത്തച്ഛന്റെ മോളന്നെണ് എടുക്കണത് അപ്പൊ ഓന്ക്കന്നെ ഇശ് താല്പര്യങ്ങനെ പോയതാണ് ഞൻപ്പ ഇങ്ങനെ കെട ഒക്കെ ആയതുകൊണ്ട്
ആഹ
എടുക്കണത അന്നാത്തെ വിഷയം പഠിപ്പിക്കാൻ ഇറ ങ്ങാണ്ട അപ്പൊൾ അപ്പൊ അയിന് പോകും ഫോണൊക്കെ ഇല്ലല്ലോ ചായ എന്തെങ്കിലും കുടിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കൊടുക്കും ഞാാന് പിന്നെ അഞ്ച അഞ്ചന വരെ ട്യൂഷനണ് ആ ട്യൂഷൻ കഴിഞ്ഞു വന്ന പിന്നെ കുറച്ച നേരം കളിക്കൂ മുറ്റത്തി കുട്ടികളപ്പൊ പിന്നെ ബാങ്ക് കൊടുത്ത ഉള്ളക്ക് കേറ്റാൻ ആയില്ലേ പിന്നെ മദ്രസത്തെ ബുക്ക് ബുക്ക്എടുക്കല ഇത് കാരണംഫോൺ അങ്ങനെകൊടുക്കലില്ല മാക്സിമം നീപോയി അഞ്ചിട്ട് കളിച്ചോ പറഞ്ഞ പുറത്തൊക്കെ പറഞ്ഞ വച്ചാലും ഫോണ് അല്ലാ കൊടുക്കൂല
പക്ഷെ ഫോണ് കൊടുത്ത കഴിഞ്ഞാൽ അവർക്ക്അത് തന്നെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്
ഞാൻ പിന്നെ എന്ത് കാട്ടും നെറ്റ് ഒഴിവാക്കിയിട്ട് ഡൗൺലോഡ്എന്തെങ്കിലും കൊടുക്കും കൊടുക്കയാണെങ്കില് നെറ്റ് ആൻഡ് ഓഫാക്കി ഇടും
ഉം ഞാന ഒരു സമയം മാത്രേ ഉള്ളൂ കൊടുക്ക അല്ലാതെ ഞാൻ കൊടുക്കൂല
ആഹ
മൊബൈല് ഗെയിമും കേറ്റാൻ സമ്മതിക്കൂല ഗെയിം ഒക്കെ കേറ്റിയാൽ ഗെയിംപിന്നെ ഓന് അഡിക്റ്റ് ആവുകയാണ്
ഇതിൽ ഇങ്ങനെ ഗെയിം ഇങ്ങനെ കേറ്റി ഇവിടെ വൈഫൈ ആണ് നെറ്റിന്റെ അതും കൂടിയല്ല ഇഷ്ടംപലെ ഒക്ക് കണ്ടൂടെ അപ്പ.. ഓല് ഇങ്ങനെ കയറ്റും ഞാൻ അങ്ങനെ.. ഒരു സ്കൂക്ക് പോയാൽ പിന്നെ അത് ഒഴിവാക്കാൻ എനിക്ക് പണി
ആ
എടുക്കെടുക്ക് ഗെയിം കയറ്റും വെല്ലിയോലും കേറ്റും ചെറിയ തങ്ങളെ മാത്രം പറഞ്ഞിട്ട് ഫോണിന്റെ ടച്ച് വേഗം കേടു വരും
ആഹ അതിങ്ങനെ അവര് കുത്തി കുത്തിങ്ങോണ്ടിരിക്കനേ
അപ്പെ അപ്പൊ വല്ലാതെ കിട്ടല്ല പിന്നെ യോള് പത്തിൽ ആയതുകൊണ്ട് ഓക്ക് വല്ലാതെ ഫോണൊക്കെ ഇതില്ല ഒരു ഒരു ഫോണും കൂടി ഇനിയിപ്പോ പത്താം ക്ലാസ്സ ആയപ്പോഴും പിന്നെ വാങ്ങിവെച്ചക്കുവ
ആഹ ഫോണ് കൊടുത്ത അവരെ പഠിപ്പും കൂടി
എഴുതാന് ഇതാക്കാൻ പറഞ്ഞാണ്ട് ഞാൻ പറഞ്ഞുപത്ത കഴിയട്ടെ എന്നിട്ട് നോക്കാം അതിപ്പോ അയിമക്കളുള്ളത് പോകവും അനങ്ങ ആ ഒക്ക് ഓരോ ഫോട്ടോസും മറ്റത മറച്ചത്- ഇൻ സ്റ്റൈൽ അത് ഓല് ഇട്ടിണോ ഞാനത് വാങ്ങിയ ചക്ക
അത് തന്നെ നല്ലത് എത്രയും ചെറുപ്പത്തിൽ തന്നെ മൊബൈൽ കൊടുത്താൽ പിന്നെ ബുദ്ധിമുട്ടാവും
അപ്പോൾ അതിൽ സിം ഒന്നുമില്ല ഇങ്ങനെ എഴുതാന് എഴുതിയത് വാട്സ്ആപ്പ് വിടാൻ എന്റെ ഫോണിൽ ഓലപ്പ വിളിച്ചു എന്തെങ്കിലുമൊക്കെ എഴുതേണ്ട സമയത്ത് ഇതും വേണ്ടേ ആകെ ഒരു ഫോണും ! അങ്ങനെ ഫോൺ ആവുമ്പോൾ കൊടുത്തത് ഇനി ഇപ്പൊ ഞാൻ ഒക്കെ എന്ന്ത് തന്നെ കാട്ടിക്ക ഇനിയിപ്പോൊ അല്ലേ വേണ്ട എന്ന് പറഞ്ഞു വാങ്ങി വെച്ച
ഏ
ഭയങ്കര മഴ പൊറത്തെറങ്ങാൻ പാറ്റ് ഇന്നലെയേലേണെങ്കിലോ ഉച്ചക്ക് നല്ല ഇല്ല മഴട്ടോ വറെകൊക്കെ കഴിഞ്ക്ക് ണ് ഇപ്പൊ ഗ്യാസിനൊക്കെ നല്ല വില കൂടില്ലേ?
ആ
ഗ്യാസിനോക്ക് ആ ഇബടിണ്ടേയ് ഗ്യാസിനൊക്കെ വല കൂടിയ കാരണം വറകും കഴിഞ്ഞുട്ടോ കൊറച്ച് നല്ലോണങ്ങിയ വറകെള്ളു. അ പ്പ ഇന്നലെ ഉച്ചക്ക് വറകും കൊണ്ടന്ന് ട്ടില്ല ആ മഴ ഇല്ലാത്ത സമയത്ത് ത് മുഴുവൻ ഇടത്ത് വെച്ചു അതോണ്ട് ഇന്നാലിം പിന്നാടും എട് ഇത് വെക്കലും കയ്യലും മഴ പെയ്യലും പിന്നെ മഴന്നെ.
ഏ ഇപ്പൊ വറകിനും വെല കൂടില്ലേ?
ആ എന്തിന്
വെറക്നു
ഓ വെറകിനും കൂടിയേ ഒരു ചെറിയ വണ്ടി വെറകിനെയ് മൂവായിരം രൂപ.
ആ വൂ എന്തൊരു വെലലേ?
അതും ഞമ്മളീ മില്ല്ന്നൊക്കെ അറക്കൂലേ ആ വറക് ആഹ് ആ വർക്. അഹ്ഞ്ഞിപ്പത്രേ പോവൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് കത്തി കയ്യല്ലേ യ്യ.
ആഹ് ഞങ്ങക്ക് പിന്നെ ഇവിടെ ഡബ്ബർഇണ്ടേയ്.
ആ ആ റബ്ബർ നല്ലോം കത്താവുംലെ?
ആഹ് ഡബ്ബറിന്റെ ഇത്ണ്ട്. ത് ഞങ്ങൾ ത്ന് ഇഞ്ഞിപ്പോ ഞങ്ങളത് മുറിക്കാനയ്ക്കണ് അയിന്റെ വെറക് കിട്ടോയ്ക്കാരിം. ഞങ്ങൾത്നെ ഗ്യാസ് അല്ല പൊകടുപ്പ. അയ്ലാണെങ്കിലോ നല്ല വെറകുവാണ്. ചെകിരി അങ്ങനെടലാണ് ചാക്ക് കണക്കിന് ചെ താത്ത പറയ്ണ്ട് എത്ര ചാക്ക് ചെകി രിയ. കളഞ് ഈ കുളിക്കാൻ വെള്ളം വെക്കലും. ഒക്കത്തിനും വാണ്ടേ കൊറെ നല്ലോണം കഴിഞ്ഞക്ക്ണ്.
ആഹാ.
ഇപ്പ പറഞ്ഞാ ഗ്യാസിന് വിലയും കൂടി കിട്ടാനുല്ല നാല്പ്പത്തഞ്ചു ദിവസം സം കഴിയേണ്ടേ കിട്ടണെങ്കിൽ? ഭയങ്കര ഇതാണേ ഇവിടെയാണെങ്കിൽ ഞാനിപ്പോ ഒന്ന് ഇവടെണെങ്കിൽ ഞാനിപ്പോ ഒന്ന് വെച്ചിട്ട് ഒരു മാസം ആവാരായി ഞ ടുത്തത് ബുക്ക് ചെയ്തപ്പോ ഇനി ഒരു മാസം കഴിയണം.
ഞാനും ഇപ്പൊ ബുക്കെയ്യ്ത് എനിക്കിപ്പോ കിട്ടി നെർച്ചു ഇപ്പോ മൂത്തച്ചിക്ക് ന്നലെ
ആ ആദ് അത് ഞങ്ങളൊ ഗ്ലാ ഗ്യാസ് അതിന് വെല്യാ ബുദ്ധിമുട്ടുണ്ടായിരുന്നുട്ടോ ഞാൻ ഭാരത ഗ്യാസ്സണേ അപ്പൊ അതിന് വല്ല്യ ബുദ്ധിമുണ്ടായിരുന്നില്ല ഇപ്പവും അയ്‌നും തോ തുടങ്ങിക്കും.
ഇക്കും തന്നെ ഭാരത് ആയതോണ്ട് വല്ല്യാ ബുദ്ധിമുട്ട്.
ഇത് വരെ ഇണ്ടായിട്ടില്ല ഇത് വരെ ഇണ്ടായിട്ടില്ല ഇപ്പഞ്ഞിപ്പോ അങ്ങനെ ക്കെ പറയ്ണണ്ട് പിന്നെ ഞമ്മൾ ബുക്കീത് ചെയ്ത് കഴിഞ് വേടിച്ച് കഴിഞ്ഞാലും വേടിച്ച് കഴിഞ്ഞ പിന്നെ നമ്മ കമ്പനീന്നോർ വിളിക്കും ന്നിട്ട് നമ്മൾക്ക് ഒരു കോഡിന്റെ നമ്പറൊക്കെ പറയണ്ടേ അങ്ങനെയൊക്കെ ഇണ്ട്പ്പോ.
ആഹ ഇന്നബടെ അങ്ങനത്തതൊന്നും വന്നിട്ടില്ല. ഓരോരോ ഓല്. വണ്ടിക്കാര് വന്ന് നമ്മൾ ഇതീന്ന് ഓ ടി പി ഡെലിവറി കോഡ് പറഞ്ഞിട്ട് ഒരു നമ്പറ് എടുത്ത് ഒ ഓല് ഇതാക്കി പൈസേം വാങ്ങി
ആഹ് പിന്നെ എനിക്ക് കയഞ്ഞ് പോലും പോകാന് പറയ് ആ ഓല് പോയിക്കഴിഞ്ഞാ ഓല് പറയും ഇനി ഇങ്ങക്ക് വിളി വവും അപ്പൊ ഓരോരു കോഡ് നമ്പർ തരും അത് അങ്ങള് അങ്ങട് പറഞ്ഞ് കൊടുക്കുണ്ടു എന്ന് പറയും
അ ആഹ് ആഹ്
ഇനി രണ്ടെവസം
ഓരോ വാർത്ത ഓരോരോ ഇതാ
ഓര് ആ ഓരോരോ ഇനി കൊറയോ എന്താ വന്നാ കൊറഞ്ഞില്ലെങ്കിലും കണ്ടാ ഈ നാല്പ്പത്തഞ്ച് ദിവസമള്ളതൊന്നു ഒഴി വായി കിട്ടിയാ മതി
ആഹ് ഇനിപ്പ എല്ലാരും ഗ്യാസ്മ കൂടല്ലേ ഭക്ഷണം
ഓഹ് ഗ്യസമകൂടെ അത് ശരിയാണ് ചോറ് മാത്രേ ഉള്ളൂ അടുപ്പത്ത് ഉം ഹും ആ എല്ലാം പെരേലും അടുപ്പൊക്കെ മൂടീട്ടും കണ്ടല്ലോ ഒക്കെ ഗ്യാസ് സെമിറൈസ് കുക്കറും റൈസ് കുക്കറും കൂടി വന്ന കാരണം ഇപ്പോ മൊത്തം ഗ്യാസും ആയി
പിന്നെ റേഷൻ അരിയാണെന്നുടെങ്കി പിന്നെ ആ വെറു വെറുതെ അടുപ്പ് കത്തിച്ച് പൊകഞ്ഞ് അത് കത്തിപ്പുടിച്ചും അതിനെ ഹേ ഹേ അയ്ലേറെ കത്തിച്ച ഹ് നേരം പോകു കാന്നല്ലാതെ നല്ല വേവുള്ള അരിയാണെങ്കി പിന്നീ ടെറക്കണില്ല ഹാ ഹാ
താരക്കടി ശരിയാണ് എന്നാ ഓക്കെ ഒന്ന്കൂടി വിളിക്കാം
ഇല്ല ഹ ഹ
ങ്ഹാ
ആ റ്റ്
നൗവ്
കട്ടായില്ല